എവിടാണ് സ് സുഖം ആണോടാ
അതെ സുഖമാണ് വീട്ടിലാണ്-
എന്തൊക്കെയുണ്ട് വിശേഷം-
വളരെ നല്ല വിശേഷം ജോലിയെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കിടക്കുന്നു. നാളെ രണ്ടാം ശനി ആയേനെ കൊണ്ട് അയ്ന്റെരു സ
ഓ ആഹ് പിന്നെ ഞാൻ വിളിച്ചേ ഞാൻ ഞാനിങ്ങനെ ജിമ്മിൽ പോവാൻ വേണ്ടി- പ്ലാൻ ചെയ്യുന്നൊണ്ട് - അപ്പം നല്ല ജി ജിമ്മില് ജോയിൻ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്ന- നീ ജിമ്മിൽ പോവല്ലേ ഇപ്പം-
അല്ല ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് രണ്ടു ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു ഒരു കൺസ്റ്റന്റൻസി ഇല്ലാത്തത് കാരണം ഞാനത് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ഞാനത് നിർത്തി- ഇനി വീണ്ടും തുടരാണോന്ന് ഞാൻ ആഗ്രഹി ക്ക്ന്നുണ്ട്
ഓ അതെന്താടാ നീ നിർത്തിയത് നീ നല്ലായിട്ട് തടിയൊക്കെ കൊർഞ്ഞ് വന്നതല്ലേ
അതെ അങ്ങനെ ആയിരുന്നു പക്ഷേ വർക്ക് ടൈമും വ്യായാമം ചെയ്യാനായിട്ട് ജിമ്മിലേക്ക് പോകാൻ വന്ന ടൈമും തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിര്ന്നെ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ജിമ്മിൽ പോകുന്നത് മാറ്റിവെച്ചു കാരണം ജോലി വർക്ക് കഴിയുമ്പഴേ ചെലപ്പോ നാല് മണി അഞ്ച് ഞ്ച് മണി ആറുമണി ചെലപ്പോ രാത്രി പത്തുമണി വരെയൊക്കെ വർക്ക് നീണ്ടു പോകാർണ്ട് അപ്പൊ അത്തരത്തിൽ ഇൻക്ക് ഏ ജിമ്മിലേക്ക് പോകാൻ പറ്റാത്ത ഒര് സാഹചര്യാണ് നിലവിലുള്ളത്
ഓ ഞാനിപ്പോ കൊറച്ച് നാളായിട്ട് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇണ്ടാർന്നു പക്ഷെ നൊ അവിടെ പ്രോപ്പർ ആയിട്ട് ട്രെയ്ൻ ട്രെയ്നർ അത്ര സെറ്റ് അല്ല അതോണ്ട് ഞാൻ പിന്നെ വിചാരിച്ചവിടെ പോ ണ്ട വേറെ എവിടെയെങ്കിലും പോവാം അപ്പൊ ഈ സമയത്ത് ഞൻ എന്റെ ഫുഡ് കൊർച്ച് നല്ലായിട്ട് കൊണ്ട് വെരായിരുന്നു അ അതായത് ചോറ് ചോറെന്നും കഴിക്ക്ണത് ഉം പിന്നെ നീ എന്താ പോവാത്തത്
ഇൻക്ക് പോവണം ഞാനെന്തായാലും അട്ത്ത മാസം ആ ജൂലൈ ഫസ്റ്റ് വീക്ക് തൊട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യ്ന്ന്ണ്ട്. ഈ ജിമ്മിന് പോകുക മാത്രവല്ല നമ്മൾ കൃത്യമായ ഡയറ്റ് കൂടി എടുത്താ മാത്രമേ അവൻ തടി കൊറയുകയൊള്ളു നമ്മളുടെ ഏ ഫാറ്റ് കൊറയുകയൊള്ളു. പരമാവധി ചോറ് ഒഴിവാക്കുന്നത് അത്രയും നല്ലതാണ്
അപ്പൊ നിന്റെ തടി കുറഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നെ ജിമ്മിൽ പോയിട്ട് നിനക്ക് ഒര് കിലോ എങ്കിലും കൊറഞ്ഞോ
ജിമ്മിൽ പോയാൽ മാത്രം തടി കൊറയത്തില്ല നമ്മൾ കൃത്യമായ ഡയറ്റ് കൂടി എടുത്താൽ മാത്രമേ തടി കൊറയുകയൊള്ളൂ ജിമ്മിൽ പോയാൽ നാല്പത് ശതമാനവും ഡയറ്റ് എടുത്താൽ അറുപത് ശതമാനവും ആയിട്ട് നമുക്ക് തടി കൊറയ്ക്കാനായിട്ട് പറ്റും
ഉം ഏട്ടാ ഞാനും ഇതുപോലെ ഡയറ്റ് അതായത് ഓൺലൈനിൽ പല ആപ്ലിക്കേഷൻസിലൊക്കെ കണ്ട് ഡയറ്റ് ഇതുപോലെ പ്ലാൻ ചെയ്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പോ ഇതില് ഞാൻ നോക്കിയപ്പഴ് ത്തെക്കും ഞാൻ കഴിക്ക്ന്ന ഫുഡ് ഏ ഇപ്പൊ ചോറൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവക്കാടോ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചോണ്ടിര്ന്നെ പക്ഷെ ഞാൻ ചോറ് കഴിക്കുന്നെയ്നേക്കാളും കാലറി ഉള്ള ഫ്രൂട്ട്സും ഇതൊക്കെയാ കഴിച്ചോണ്ടിര്ന്നത് പച്ചക്കറി ഇങ്ങനെയുള്ള ഐയ് റ്റംസ് അപ്പോ എനിക്ക് തടി കൂടുന്നേ ഒള്ളൂ കൊറയുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചത് ഏതെങ്കിലും പ്രോ പ്പറായിട്ട് ട്രെയിനിങ് കിട്ടുന്ന ഓൺലൈൻ ആയിട്ട് ഇപ്പ ഒരുപാട് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചത് ഏ പിന്നെ നീ നീ നിന്റെത് ആദ്യം മടക്കി വെച്ച കൊറെ നല്ല തടി കൊറഞ്ഞിട്ട് ഇണ്ടായിര്ന്നു നീ അന്നിട്ട് ഫോട്ടോസിലൊക്കെ ഞാനങ്ങനെ നോക്കിയപ്പോ എനിക്ക് അതുപോലെ തോന്നി അതാ അപ്പൊ നീ നീ അത് നീ ജിമ്മിൽ തന്നെ പ്രോപ്പർ ആയിട്ട് പോയി കൊറച്ചതാണോ അതോ ഇപ്പൊ നിനക്ക് ഇനി കൂടിയിട്ടുണ്ടോ അങ്ങനെയെക്കെ ചോയ്
അതെ അതെ അതെ ആദ്യം ജിമ്മിൽ പോകുന്ന സമയ ത്ത് ജിമ്മും കൃത്യമായിട്ട് വർക്ക് ഔട്ടും അതേപോലെ ഡയറ്റും എടുത്തിരുന്നു ഞാൻ രാവിലെ ഫുഡ്ന് ഞാൻ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡിന്റെ ക്വാണ്ടിറ്റി കൊറച്ചു ഉദാഹരണത്തിന് ഞാൻ രാവിലെ കഴിക്കുന്നത് മൂന്ന് ഇഡ്‌ലിയോ മൂന്ന് ഇടിയപ്പമോ ആണെങ്കിൽ അത് രണ്ട് അല്ലെങ്കിൽ ഒന്നാക്കി കൊറച്ചു കൂടെ കടലക്കറിയും അതുപോലെ ഫ്രൂട്ട്സും ആഡ് ചെയ്തു ശേഷം ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നത് ഒരു നാനൂറ് ഗ്രാം അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാം റൈസ് ത്താണ്ന്ന് ഇണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി ഒരു നൂറ് ഗ്രാമിലേക്കും എൺപത് ഗ്രാമിലേക്കും കൊറച്ചു അതുപോലെ വൈകുന്നേരത്തെ എണ്ണ ക എണ്ണ പലഹാരങ്ങൾ എണ്ണക്കടികൾ ഓയിലി ഫുഡ്സ് എല്ലാം ഒഴിവാക്കി രാത്രി ഞാൻ എന്ത് ചെയ്തു ഓട്സ് പോലെയുള്ള ചപ്പാത്തി പോ നെയുള്ള ആഹാരങ്ങൾ വളരെ ലിമറ്റഡ് ക്വാണ്ടിറ്റി കൊറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിച്ചു അപ്പ അത്തരത്തിലുള്ള ഒര് ഡയറ്റ് എടുത്തത് കൊണ്ടാണ് എനി ക്ക് തടി കൊറയ്ക്കാനായിട്ട് പറ്റിയത്
ഓ ഞാൻ മൂന്ന് നേരവും സാലഡ്സ് ആക്കി അതായത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ സാലഡ്സ് പ്രിപ്പർ ചെയ്ത് വെച്ചു അപ്പം പെട്ടെന്ന് അങ്ങനെ ചോറൊക്കെ കഴിച്ചോണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം എന്റെ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കൊറച്ചു നാൾ എനിക്ക് നല്ലതായിട്ട് ഹെൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്റെ വെറ്റ് പെട്ടന്ന് ഒരു ലോസിലോട്ട് പോയപ്പോഴ്ത്തേക്കും ഒത്തിരിയും പ്രോബ്ലം ഉണ്ട് ഞാൻ സ്വയമേ ചെയ്തതാ അങ്ങനെ ചെയ്യാൻ പാടില്ലായിര്ന്ന് എനിക്ക് തോന്ന്ന്ന് അങ്ങനെ ചെയ്തപ്പോ പെട്ടെന്ന് വെ്റ്റും ലോസ് ആയി പോയി എനിക്ക് ഒട്ടും ഒന്നിനും പറ്റുന്നില്ല ഒര് ആരോഗ്യം ഇല്ലാ ത്തൊരു രീതിയിലാ അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പഴ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് അങ്ങനത്തെ ഫുഡ് നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊരു വെയിറ്റ് ലോസ് പോലെ ചെയ്തുകൂടാ പയ്യെ പയ്യെ ചെയ്യാ വൊള്ളൂ നമ്മുടെ മസിൽ എല്ലാം ലോസ് ആയി പോവും അങ്ങനെയു ള്ള കാര്യങ്ങൾ അങ്ങനെ എൻക്ക് കൊർച്ചും കൂടെ അറിവ് ഇങ്ങനെ അതൊന്ന് കിട്ട പിന്നെ ഇപ്പ നോക്കയാണെങ്കിൽ നമ്മുടെ കേരളത്തി എല്ലാർക്കും ഇപ്പ നല്ല തടിയുണ്ട് ഇപ്പം ഒരുപാട് ഓൺ ഓൺലൈൻ ഇതൊക്കെ വന്നപ്പോഴേ ഓൺലൈൻ ട്രെയിനി ഇതൊക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ച് അതൊക്കെ കുറക്കും എല്ലാവരും വീട്ടിൽ ഇരുന്ന് തന്നെ ഇപ്പ നമുക്ക് ഇതൊക്കെ കണ്ടി്ട്ട് വർക് വർക്കൗട്ടും കാര്ങ്ങള ഒക്കെ ചെയ്യാലോ പക്ഷെ പിന്നെ എനിക്ക് മനസ് ാലും പുറത്തോട്ട ഇറങ്ങുമ്പോ ഒത്തിരിയും പേര് നല്ല ജക് ഫുഡ്സ് ഒക്കെ കഴിച്ച് അങ്ങനെയൊക്കെ തടി വെ ുന്നതായിട്ട്
അതെ അതെ അതെ ജങ്ക് ഫുഡ്സ് കഴിക്ക ുന്നതാണ് കേരളത്തിലുള്ള യുവാക്കളെ യുവധി യുവാക്കൾക്ക് തടി കൂടാനുള്ള ഒരു പ്രധാന കാരണം ഉദാഹരണത്തിന്ന് കെ എഫ് സി പോലെയുള്ള ആ റെസ്റ്റോറൻറുകളുടെ കടന്നുകയറ്റം അതുപോലെ മറ്റ് മന്തിക്കടകൾ കുഴിമന്തി കടകളും അതുപോലെ ഒരു പ്രദേശത്ത് തന്നെ പോ ഏകദേശം ഒരു മൂന്ന് അല്ലെങ്കിൽ നാലിൽ കൂടുതൽ കുഴിമന്തി കടകളുണ്ട് അതുപോലെ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടുന്ന കെ എഫ് സി പോലുള്ള സാധനങ്ങളുണ്ട് അപ്പൊ അത്തരത്തിൽ റെസ്റ്റോറന്റ് മേഖലയുടെ ഒരു വളർച്ച യുവതി യുവാക്കൾക്ക് കേരളത്തിലെ യുവതീ യുവാക്കളുടെ തടി കൂടുന്നതിന് ഒരു പ്രധാന കാരണമാണ് എല്ലാവരും കൂടുതലായിട്ടും പുറത്തു നിന്ന് ജങ്ക് ഫുഡ്സും അതുപോലെ ഫാസ്റ്റ് ഫുഡും കഴിക്കുന്നതാണ് ഒരു കേരളത്തിലെ ഒരു ഇത്തരം ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് മാറാനായിട്ട് കാരണം പൊണ്ണത്തടി ഒരു വലിയ ആരോഗ്യ പ്രശ്നമാണ്
പിന്നെ ഇതൊക്കെ കാണുമ്പോ എങ്ങനെ കഴിക്കാതിരിക്കും ഇപ്പം നമ്മടെ വീട്ടിന്റെ അടുത്ത് തന്നെ മൂന്നാല് മന്തിക്കടയുണ്ട് പ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം ആ മന്തി ക്കടന്നുള്ള ചാർക്കോളിന്റെ സ്മെല്ലിങ്ങനെ വന്നൊണ്ടിരിക്കും നമ്മൾ അങ്ങോട്ട് ആകർഷിക്കുന്ന പോലെ ഞാന് അങ്ങനെ എപ്പഴും ആ കഴിക്കാൻ പോകും പക്ഷെ എനിക്ക് ഒന്ന് ഈ മന്തി യുടെ കൂടക്കെ കഴിക്കാൻ ഒരുപാട് സാലഡ്സ് കഴിക്കുമ്പോ കൊഴപ്പ ഇല്ലാന്ന് തോന്നും അതെന്തെങ്കിലും പ്രശ്നണ്ടോ
ഇല്ല പ്രശ്നല്ല ഇ സാലഡ്സ് കൂടുതലായിട്ട് കഴിച് കഴിഞ്ഞാൽ പ്രശ്നാണ് പക്ഷെ മയനൈസ് കൂട്ടു ന്നതാണ് ഒരു പ്രധാന വില്ലൻ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയണെങ്കിൽ പറയാ മയനയ്സ് അധികമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ ശ് ഷുഗർഡ് ആ ഷുഗർഡ്ള്ള ഷുഗർള്ള പാനീയങ്ങൾ സെവനപ്പ് കൊക്കക്കോള പോലെയുള്ള പാനീയങ്ങൾ കുടിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കാം നമുക്ക് ഫാറ്റ് ഫാറ്റ് ലിവർ പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ടത് കാരണമായേക്കാം
ഓ എനിക്ക് പക്ഷെ ഇതെന്തായാലും കഴിക്കുമ്പോ നമ്മള് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നല്ലേ അപ്പൊ എന്തായാലും വേസ്റ്റ് ആക്കി കളയാൻ തോന്നത്തില്ല അപ്പൊ ഞാൻ അതിന്റെ കൂടെ എന്തായാലും ഇത് കഴിച്ചു തീർക്കാൻ വേണ്ടിട്ട് ഒരു സെവനപ്പും കൂടെ മേടിച്ച് അതും കുടിച്ചിട്ടേ ഞാൻ ഇതങ്ങ് കഴിക്കും ന്നിട്ട് അതിന്റെ കൂടെ ഒരു ഒരുപാട് സാലഡ്സും കഴിക്കും എനിക്ക് അൽഫാ മന്തി പെരി പെരി അതൊക്കെയാ ഇഷ്ടം എനിക്ക് നോർമൽ ആയിട്ടുള്ള മന്തി പറ്റത്തേ ഇല്ല ഈ അൽഫാ മന്തിന്നും കഴിക്കുന്നോണ്ട് വലിയ പ്രശ്നം ഇല്ലല്ലോ ഈ എല്ലാ ആൾക്കാരും എന്തിനാ പിന്നെ ഇത്രയും പ്രശ്നംണ്ടന്ന് പറയണത്
അൽഫ് ഫാമന്തി കഴിക്കുന്ന രു പ്രശ് തന്നെയാണ് കാരണം അൽഫാ മന്തി അത് ചുട്ടെടുക്കുന്നതാണ് ഡയറക്ട് തീ കൊണ്ട് അത് ചുട്ടെടുക്കുന്ന ഒരു ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് അപ്പൊ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാൻ അത് കാരണ മായേക്കാം പ്രോപ്പർ കുഴിമന്തിയാന്നുണ്ടെങ്കില് അതായത് ഈ ചാർക്കോൾല് വെച്ച് ചുടാത്ത മന്തിയാണെന്നുണ്ടെങ്കില് അത് നല്ല രീതിയില് നമ്മ കഴിക്കാൻ പറ്റും വലിയ പ്രശ്നല്ല മയനൈസ് ഒഴിവാക്കി മന്തി മാത്രം കഴിക്കുന്നതാവും നല്ലത് ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ആ പൊറോട്ടയായിരുന്നു ഞാൻ പണ്ട് കാലങ്ങളില് ഒരുപാട് പൊറോട്ട കഴിക്കായിരുന്നു പൊറോട്ടയും അതുപോലെ ബീഫ് ഫ്രയും കഴിക്കായിരുന്നു അപ്പൊ ഒരു ദിവസം ഞാൻ തന്നെ ഞാൻ ഏകദേശം ഒരു നാല് പൊറോട്ട അഞ്ച് പൊറോട്ടയൊക്കെ വെച്ച് കഴിക്കായിരുന്നു പക്ഷെ പിന്നീട് കാലക്രമേണ എനിക്കത് മനസ്സിലായി പൊറോട്ട കഴിക്കുന്നത് ശരീരത്തിന് അപകടമാണെന്ന് മനസിലായപ്പോ ഞാൻ ന്ത് യ്തു ഞാൻ പൊറോട്ട കഴിക്കുന്നത് അങ് നിർത്തി പകരം ഇപ്പോ ആ ഒരു ക്രയ്‌വിങ്സ് വന്നു കഴിഞ്ഞാല് ഞാൻ മന്തിയും പൊറോട്ടയും ഒക്കെ ഒഴിവാക്കിട്ട് ഞാൻ ഇപ്പൊ നിലവിൽ കഴിക്കുന്നത് നല്ല സാലഡ്സ് അതൊക്കെയാണ് ഞാൻ കഴിക്ക
ഈ സാലഡ്സ് ഉണ്ടാക്കുമ്പഴ് എന്തായാലും നമ്മള് ചെക്ക് യ്യേണ്ടിവരും ഇതിൽ എത്ര കാലറി ഉണ്ട് നമ്മള് നോർമലായിട്ട് ചോറ് കഴിക്കുന്നനെക്കാളും ചിലപ്പോ കൂടി പോകും ഒരുപാട് പേര് കടല അങ്ങനെയുള്ള ഉം ധാന്യം ഐറ്റംസ് ഉണ്ടല്ലോ പയറ് കടല അതൊക്കെ ഇ ഇട്ടിട്ട് സാലഡ് ഉണ്ടാക്കും അപ്പോ അതിലൊക്കെ രു ഹൈ പ്രോട്ടീൻസും കാര്യങ്ങളും വരുമ്പോ നമ്മള് നോർമലായിട്ട് കഴിക്കുന്ന ഫുഡിനെക്കാൾ ഒരു കാലറി കൂടി പോകുമ്പോ നമുക്ക് തടി കൂടത്തല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ തന്നെ സ്വന്തയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന വല്യ കാര്യണ്ടോ അതായത് എന്താലും നമ്മൾ തടി വെച്ച് അപ്പത് പ്രോപ്പർ ആയിട്ടൊരു ട്രെയിനർ എന്തായാലും വേണംന്ന് തോന്ന
അതെ യതെ ഒരു ഒരു ഒരു ട്രെയിനർ ഉള്ളത് എന്തായാലും നല്ലതാണ് ഒരു ട്രെയിനറിനെ വെച്ചിട്ട് ഒരു ട്രെയിനറിനെ കണ്ടുത്തി ആ ട്രെയിനറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം മാത്രം ഡയറ്റും വർക്കൗട്ടും ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്
നിനക്ക് അങ്ങനൊരു ട്രെനർണ്ടരുന്നില്ലേ
അതെ ഉണ്ടായിരുന്നു അദേഹ അദേ ഞാൻ ഓൺലൈൻ വഴി കണ്ടെത്തിയ ഒരു ട്രെയിനർ ആയിരുന്നു അ അദ്ദേഹത്തെ അദേഹായിരുന്നു എന്നെ ട്രെയിൻ ചെയ്തൊണ്ടിരുന്നത് പക്ഷെ നിലവിലെ ചില കാര ചില പ്രത്യേക കാരണങ്ങൾ കാരണം അദ്ദേഹം എന്തോ അത് പിന്നീട് അവസാനിപ്പിക്കുകയും മറ്റു ജോലികളിലേക്ക് മാറി യും ചെയ്തിരുന്നു
അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് തട്ടിപ്പൊക്കെ കാണും
തട്ടിപ്പൊന്നും വല്യ പ്രശ്നായിട്ടില്ലതപ്പിയാൽ കണ്ടെത്താവുന്നേ ഉള്ളൂ ഒ
അത് ഞാൻ പറയുന്നെന്ന് വെച്ചാൽ ചെലപ്പോ നമ്മള് ഈ ഓൺലൈൻ ആയിട്ട് ഇതേപോലെ ട്രെയിനിങ് സെഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ നമ്മള് അവര് ശരിക്കുള്ളരു പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ള ട്രെയിനർ ആണോന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും
ആ അവരോട് നമ്മൾ വ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ നമക്ക് മനസ്സിലാവണം അദ്ദേഹം നല്ലൊരുഉ ട്രെയിനർ ആണോന്ന് നമക്ക് അദ്ദേഹട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും
എടാ നമ്മള് ഇതൊക്കെ ആദ്യയിട്ടല്ലേ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്റെ വേറൊരു ഫ്രണ്ട് ഇതേപോലെ ഓൺലൈൻ ആയിട്ട് ട്രെയിനിങ് ഈ ഫിറ്റ്നെസ്സ് ട്രെയിനിങ് അതുപോൽ തന്നെ ഡയറ്റ് പ്ലാൻ ഒക്കെ എടുത്തിട്ട് പകുതി വെച്ചാണ് ആ ആള് റിയലൈസ് യ്യുന്നത് ഇത് നോർമലായിട്ട് കഴിക്കുന്ന ഫുഡിനെക്കാലും കാലറി ഉണ്ട് ഇവര് വേറെ കൊറേ ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിനെ ആശ്രയിച്ചാണ് ചുമ്മാ ഇങ്ങനെ ഒരു പ്ലാൻ പ്രിപ്പയർ യ്ത് കൊടുക്കണേെന്ന് അപ്പൊ ആദ്യമേ തന്നെ ഈ ഒരുപാട് പൈസയും ആ ഫീ ഒക്കെ അടച്ചിട്ട് ഇങ്ങനെ ചെയ്യു മ്പഴത്തേക്കും അവൾ അത് ഭയങ്കര നഷ്ടായിരുന്നു പിന്നെ അവൾക്ക് ഒരു ട്രെയിനർമാരെയും വിശ്വാസല്ല അപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റ് ഒക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ നമ്മള് എവിടെ നോക്കും പിന്നെ നീ കണ്ടിട്ടില്ലേ ചെല കാര്യങ്ങള് നമ്മളിപ്പം ആഹാരങ്ങള് ഈ രണ്ട് ഫുഡും ഒരുമിച്ച് കഴിച്ചാൽ ഇത് വിഷമാണ് എന്നൊക്കെ പറഞ്ഞ ഈ ഓൺലൈനിലൊക്കെ കാണൂലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരയിട്ട് എഫക്ട് യ്യും അതാ ഞാൻ എവിടെ പോണം എങ്ങനെ പോണംന്ന് വെക്
ആ അതിൽ നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് ആ ഇത്തരത്തിൽ ട്രെയിനർ മുഖാന്തരം തടി കുറച്ചിട്ടുള്ള ആളുകളെ ആളു വഴി ഒരു നിർദ്ദേശം സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒരു ട്രെയിനറായിട്ട് സ്വീകരിച്ച് ഞാൻ വർക്കോട്ടും അതുപോലെ ഡയറ്റും സ്വീകരിച്ച് മുമ്പോട്ട് വന്നത് പിന്നീടാണ് അദ്ദേഹം ആ ഒരു ജോലിൽ നിന്ന് പിന്നെ മാറി പോയത് അപ്പ അതേപോലെ ഇതേ രീതിയിൽ തടി കുറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു സജെഷൻ വെച്ചി ട്ട് അങ്ങനെ ആരെങ്കിലും കണ്ടെത്തി നമ്മള് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ നീയും ആദ്യമേ ന്നെ ക്യാഷ് ഒക്കെ കൊടുത്തിട്ടായിരിക്കുവല്ലോ ആ ട്രെയിനറിന്റെ അടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് നിനക്കൊര് പറ്റിപ്പ് പോലെ ആയിപ്പോയില്ലേ കാരണം പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റ് എടുത്ത് വന്നിട്ട് പകുതി വെച്ച് അത് ആൾ ആ ട്രെയിനർ ഡ്രോപ്പ് ചെയ്ത് പോകുമ്പോ നമുക്കങ്ങനെയാ ഇതിലൊക്കെ വിഷ് വിശ്വസിക്കാൻ പറ്റുന്നത്
അല്ല ഞാൻ എൻറേതായിട്ടുള്ള കാരണങ്ങളാലാണ് സ്റ്റോപ്പ് ചെയ്തിരുന്നത് അതിനു ശേഷമാണ് അദ്ദേഹം ഒരൊന്നോ രണ്ടോ മാസത്തിന് ശേഷമാണ് ആ ഒരു സ്ഥാപനം നിർത്തി അദ്ദേഹം മറ്റു ജോലികളിലേക്ക് പോകുന്നത്
അപ്പൊ നീ ശരിക്കും തടി കൊറച്ച് ആഗ്രഹിക്കുന്നില്ലേ തടി കൊറ വേണ്ടിട്ട് നിനക്ക് ആഗ്രഹം ഇല്ലായിരുന്നു
ഉം ജിമ്മിൽ ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു
അങ്ങനെയാണെ നമുക്ക് ഓരേടത്ത് പോവാല്ലേ
അതെ ഒരടത്ത് പോകാം
ശരിയടാ ഞാൻ വിളിക്കാം ബൈ